ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവൊ
ആ കേക്ക്ന്ന്ണ്ട് ആ ഹാ
എന്തെക്കേണ്ട് സുഗാണോ
സുഖവായിട്ടിരിക്കുന്നു നിയോ
ഞാന് സുഖം പിന്നെ എന്തെക്കെയ്ണ്ട്
പിന്നെ വേറെന്തൊക്കെയ്ണ്ട് നീ ഡാൻസൊക്കെ ചെയ്യോ ഡാൻ ൻസ് ഡാ ഡാൻസർ ആണോ ഡൻസർ പെയിന്റർ എന്താണ് പെയിന്ററാണോ അങ്ങനൊന്നുല്ല സിങ്ങർ ഓ പ്ലയറാണോ
ആ ക്രിക്കറ്റ കളിക്കും ക്രിക്കറ്റ ഉം ക്രിക്കറ്റും ഫുട്ബോള് കളിക്കാം
ആ ആ ഷേനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും ഒരു സംഭവം അറിയത്തില്ലട്ടോ
മ്മ് മ്മ് സ്പോർട്സ് ഒന്നും നോക്കാറില്ലേ
സ്പോർട്സ് സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയൊന്നില്ല
ആ
ആ ആ കുക്കേയ്യോ നീ
കുക്ക് മുട്ട പൊരിക്കും ചായയിടും
ഒട്ട വേറൊന്നുംല്ല
വേറെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
എടാ സത്യം പറഞ്ഞ അതൊക്കെ ഒരു ബേസിക്ക് സ്കില്ലാണ്. ഏ നമ്മളെവിടെ പോയാലും ഒരു മിനമം കുക്കിങ്ങറിയില്ലെങ്കി നമ്മള് പെട്ട പോകുന്നത്
ആ
അമ്മ ഒന്നും ചെയ്യിപ്പിക്കില്ല നിങ്ങളെ കൊണ്ട്
ചെയ്യിപ്പിക്കും അങ്ങനെയൊന്നുംല്ല വയ്യാതി ഇരിക്കുമ്പോക്കെ ചെയ്തു കൊടുക്കും അല്ലാതെ
അങ്ങനെയൊള്ളു.
ആ അങ്ങനെ ഇടക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കും.
ആ ആ
അല്ലാതെ വേറൊന്നും ഇല്ല
അത് ശെരി വേറെ പരിപാടിയന്നുമില്ല വേറെ അങ്ങനെ അമ്മയെ ഞാൻ ഹെൽപ് ചെയ്യാം എന്ന് പറഞ്ഞൊന്നും പോകത്തില്ല അല്ലെ.
ഇല്ലില്ല അങ്ങനൊന്നും പോകത്തില്ല
ആ ആ സത്യം പറഞ്ഞല്ലേ ഉ എന്റെ അമ്മയൊക്കിങ്ങനെ വിളിക്കും മീൻസ് അത് വന്ന് ചെയ് ഇത് വന്ന് ചെയ്യ് അങ്ങനെ ഒന്നും വിളിക്കത്തൊന്നുമില്ല അല്ലേ
അങ്ങനെ വിളിക്കും ഇടക്ക് തേങ്ങക്കെ തിരുമി കൊടുക്കും
ആഹ സത്യം പറഞ്ഞിട്ടണ്ട ഈ അമ്മ്മാർക്ക് ഈ രണ്ടു ബോ യിസൊക്കെ വന്നിട്ടുണ്ടെ അമ്മ്മാർക്ക് ഭയങ്കര പണിയ അല്ലേ
ആ അതെ എളേവനാണെങ്കി ഒടുക്കത്തെ
അവൻ ചെയ്യുവോ?
ഇല്ല, അവൻ ചെയ്യത്തില്ല. അവൻ ഒട്ടും ചെയ്യത്തില്ല. ഞാനാരിക്കും ഇങ്ങനെ എന്തേലും ഇത് പിന്നെ?
ഏ
പിന്നെന്തുവാ?
പിന്നെന്തുവാ? ആ അപ്പൊ ഫ്രീ ടൈമിനൊക്കെ എന്താ ചെയ്യാ?
ഫ്രീ ടൈമിലിരുന്ന് ഗെയിമ് കളിക്കും. ഫുട്ബോള് കളിക്കും. ക്രിക്കറ്റ് കളിക്കും. ആ ഫോണി
ആ ഗെയിമ് കളിച്ചോണ്ടിരിക്കും. ഈ പഠിക്കുന്ന ടൈമിലൊക്കെ ഒര് മണിക്കൂറ് ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ പഠിക്കും
ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ
രാത്രിക്കോ
ആ രാത്രി രാത്രി രാവിലെ ഒന്നും എണീറ്റ് അങ്ങനെ പഠിക്കാറില്ല
ഓക്കെ രാത്രി ഇരുന്ന് പഠിക്കുല്ലേ
രണ്ടര മണിക്കൂർന്ന് പറഞ്ഞാ ഒരു മണിക്കൂർ പഠിക്കും ബാക്കി ചുമ്മാ തിരുന്ന് എഴുതുകയാണ്
ഓക്കെ
പ്ലസ് ടു ആയിരുന്നപ്പം റെകോഡും അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു
ആ
പുതിയതൊന്ന് വരക്കുകയും ചെയ്യും പിന്നെ പരീക്ഷ അട് അട്ക്കുമ്പോ പരീക്ഷ അടുക്കുമ്പോൾ കൊറച്ചൊക്കെ ഇരുന്ന് പഠിക്കും
ആ ആ ഹാ ഓക്കെ അങ്ങനെയൊക്കെയാണല്ലേ ഡ്രൈവ് ഒക്കെ എങ്ങനെയാ ലൈസൻസ് നീ പ്ലസ്ടു കഴിഞ്ഞ് ലൈസൻസ്
എടുക്കാൻ പോവാ അടുത്ത മാസം എടു
അടുത്ത മാസാ ഇപ്പൊ എന്താ ഭയങ്കര റൂൾസ് ഒക്കെ ഭയങ്കര സ്
ഓ റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞു എങ്ങനേം എടുക്കണം അതിനും വേണം കൊറെ പൈസ
അതിനത്രയാ എത്രയാ അയ്യായിരോ എത്രെയാ
പത്ത് പയ്നായിരൂപാവും
പതിനായിരംല്ലേ വേ എന്റെ സിസ്റ്റർ എടുത്തിണ്ടായിര്ന്ന് അവളപ്പം മറ്റേ ആ ഡ്രൈവിങ്ങ് ആ അവടെ പോട്ട് ഡ്രൈവിങ് പഠിച്ചു മിൻസ് ഇൻസ്റ്റു അവിടന്ന് തന്നെ അവർ എടുത്ത് കൊടുക്കുന്ന ആഒരുടൈപ്പില്ലേ അങ്ങനെയരുന്നു
റേഡിആയോ അത് ഇനി ലേണേയ്സ് എഴുതണം
ഓക്കെ
അറിയാം സ്കൂട്ടർ ഒക്കെ ഓടിക്ക ഇല്ല കാറൊന്നും അറിയത്തില്ല
ആ ഹാ
ആ കാറ് പഠിക്കണം
ആറോ അതെ
വീട്ടിപ്പിന്നെ കാറു ഇല്ല ഒ
ട്ടി കാറില്ലാന്നാ വീട്ടി കാറില്ലാത്തോണ്ട് കാറ് പഠിച്ചിട്ടില്ലന്നാ മ്ഹ്
ആ ഡ്രൈവിംഗ്കൊ അറിയാവോ
ഇല്ലെടാ എനിക്കറിയില്ല എനിക്ക് സൈക്കിൾ മാത്ര അറിയ
ലിയൊ
ഇല്ലടാ സത്യം പറഞ്ഞണ്ട അതിന്റെ ഒരു ഭയങ്കര ഒരു മൈനസ് ആണ് എനിക്കത് എനിക്കത് പറയുമ്പോ ഭയങ്കര സങ്കടാണ് നാലേയ്ചൊക്ക്യ എന്നെ കാളും മിൻസ് എന്നെ ചെറിയ എന്റെ സിസ് പ്പൊ എടുത്തേ അവള് കാറിന്റെടുത്തു എന്താണ് സ്കൂട്ടി എല്ലാം സംഭവളെടുത്തു ബട്ട് എന്നിട്ട് ഞാന എനിക്ക് സത്യം പറഞ്ഞി ന്റീ സ്കില്ലില്ലേ മോട്രസ് കില്ലൊക്കില്ലേ
ആ സൈക്കളോടിക്കറിയൊല്ലിയോ
സൈക്കിളോടിക്കാട്ടോ സൈക്കിൾ ഓടിക്കും ഉം ഐക്കിള് അയ്യന്റെ ഇതുണ്ടായിരുന്നു പിന്നെ ചേട്ടന് ബുള്ളറ്റുണ്ട് കാറില്ല കാർ വീട്ടിലില്ല ഉം
എന്താ പിന്നെ പഠിക്കായെ ഡ്രൈവിങ്
എന്താന്ന് വെച്ചിട്ടെങ്കി നമ്മളിങ്ങനെ വീട്ടില് നിക്കില്ലായിരുന്നോടാ പ്ലസ് ത്ത് കഴിഞ്ഞോക്കെ അത് കഴിഞ്ഞ് പിന്നെ അവ്ടെ പോയി ഇവ് ടെ പോയി അങ്ങനെ എങ്ങനെ മീൻസ് ഹോസ്റ്റലൊക്കെ ആയിരുന്നു അതിനങ്ങനെ ഒരു അവസരം കിട്ടിയില്ല പിന്നെ ഇവടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്കിങ്ങനെ പുറത്ത് പോണോങ്കി എന്തിനാ ലൈസൻസ് പ്പ് മസ്റ്റാണ്
ആ ഒ
അന്തു ഇവളങ്ങനെ എടുത്തു ഇനിയിപ്പോ ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഒന്ന് ജസ്റ്റ്
എടുക്കണം അതൊക്ക അത്യാവശ്യം ഒള്ള കാര്യങ്ങൾ അല്ലെ
അതേ എടുക്കാതെ പിന്നെ അത് അല്ലെ ലൈ
പിന്നെ ഒറ്റയ്ക്ക് ഓരോ സോളോ റൈഡോക്കെ അങ്ങ് പോണം.
അതെ സോളോയല്ലേ എനിക്ക് സോളോ എന്ന് പറഞ്ഞ സോളോ ട്രിപ്പ് എന്റെ ഫേവറേറ്റ് ആണ്. അയ്യടാ
ഓ ഡ്രൈവിംഗ് ഒക്കേ പഠിച്ചാലല്ലെ സോളോ ട്രിപ്പ്‌ പോവാൻ പറ്റത്തോളു.
ആ ട്രിപ്പ് അല്ലടാ മറ്റേ വണ്ടീലല്ലാത്ത വണ്ടി ഇല്ലാത്ത ട്രിപ്പില്ലേ ഞാൻ എന്റെ യൂണിവേഴ്സി റ്റി മീൻസ് അവിടേക്കൊക്കെ എന്താണ് ഫുള് സോളോയാണ്.
ഓ ഫ്രണ്ട്സ്‌ ഒന്നുവില്ലേ?
ഫ്രണ്ട്സ് അങ്ങനെയല്ലടാ യൂണേഴ്സിറ്റി അവിടുന്ന് പിന്നെ ഞാൻ ഒറ്റക്കുണ്ടായിരുന്നുള്ളൂ എന്റെ യൂണേഴ്സ് റ്റിയിലേക്ക്
ആഹ് അങ്ങനെ ഉം ആഹ്
പിന്നെ വേറെ എന്താണ് തൃശ്ശൂര് ആ ഒരു ഭാഗത്ത് നിന്നൊക്കെയേ കുട്ടികള് ഉണ്ടായിരുന്നുള്ളൂ.
ഓ പിന്നെ അവിടെ പോയി പരിചയപെട്ട് അല്ലെ
നമ്മള് ഈ ഡല്ലിക്കൊക്കെ പോകുമ്പോ ചേട്ടനവിടെ വന്ന് നിക്കും. പിന്നെ ഹൈദരാബാദ് ഒക്കെ മീൻസ് അങ്ങോ ട്ടൊക്കെ പോകുമ്പോ മമ്മി മീൻസ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും കൂടെ എന്റെ യൂണിവേഴ്സിറ്റി പോകുന്ന മിക്കാവാറും ഞാനോറ്റക്കായിരുന്നു. ഇഹ ഇഹ
അവിടെന്നെങ്ങനെ നടന്നു പോവോ?
എവിടെന്ന്?
ഓ ഹോസ്റ്റലി നീക്കുന്നെ?
ഹോസ്റ്റലില് ആഹ്
അപ്പൊ അവിടുന്ന് യൂണിവേഴ്സിറ്റി വരേ നടന്നു പോവും. കോളേജ് കാ
ഉം
ആഹ് ബസ്സൊന്നും ഇല്ലല്ലേ
ബസ്സ് ഒണ്ട് പക്ഷെ അതിന്റെ ടൈമിംഗ് ഒക്കെ നമ് നമ്മക്ക് പിന്നെ നമ്മടെ ടീച്ചറിനെ കാണാൻ വേണ്ടി പോയാ മതി നമുക്ക് ക്ലാസ് ഇല്ല പിന്നെ ക്ലാസ് ഒണ്ടെങ്കി ക്ലാസ് എടുത്തു കൊടുക്കണം ഈ കുട്ടികൾക്ക്.
ഓ
അങ്ങനെയൊക്കെയാണ് ആ ടൈം മീൻസ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോ ഇങ്ങനെ പോയാ മതി. നമുക്കങ്ങനെ സ്ഥിരായിട്ട് മീൻസ് ആ ടൈമിനിങ്ങനെ സ്ട്രി ക്റ്റ് ആയിട്ട് പോണന്നൊന്നുമില്ല.
ഓ
അങ്ങനെ ഒരു
ഉം
അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ
ആ ഇവിടെ വീണ്ടും മഴ തോന്നുന്നു
ഇവിടെയും ഇവിടെയും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ
മഴ വെള്ളപ്പൊക്കമൊക്കെ വരും
വെള്ളപ്പൊക്കം അതെ ഇന്നെന്താ അറിയത്തില്ല കേട്ടോ ഇവിടെ ഇവിടെ പതിവില്ലാത്ത മഴയൊക്കെയാണ് ഇന്ന്
ഓ തുടക്കമായിരിക്കും
എന്തിന്റെ
അല്ല എന്തായാലും വല്യ കാര്യങ്ങൾ വരാനുള്ളതിന്റെ തൊടക്കായിരിക്കുംമ്ന്ന്
പോടാ നീന്താ ഉദ്ദേശിച്ചേ എനിക്ക് സത്യം പറഞ്ഞണ്ടേ ഞാനിന്നെ എണ്ണയൊക്കെ കലക്കി വെച്ചിട്ട്ണ്ടായിരുന്നേ ആ എണ്ണയൊന്ന് ഒന്ന് മീൻസ് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് മഴ പെയ്യുന്നേ
ആ എന്തായും നല്ല
അതെ സാധാരണ ഇവിടെ നല്ല പൊരി വെയ് ലാണെ ഞാൻ വിചാരിച് ആ ഒരു ഇത് ഇത വെച് ട്ടാണ് ഞാനാ ഇത് കലക്കി വെച്ചത് നോക്കുമ്പോ ഇന്നാണേ പെരുംമഴ തുള്ളിക്കൊണ്ടിരിക്കുന്നു
അങ്ങനെ നമ്മൾ എന്തേലും എന്തേലും കാര്യം നല്ലത് ചെയ്യാൻ പോകുമ്പോഴ ത്തിനും എന്തേലും തടസ്സം വരും ഒറപ്പാ
റിയത്തില്ല ഹേമം ഇനിയിപ്പോ ഇന്നോ ഫുള്ള് ജലദോഷോ മീൻസ് അങ്ങനെ സംഭവങ്ങളൊ
ആ അവിടെ പനിയെങ്ങനെ ഉണ്ട്
പനിയോ
ഉം പനി ജലദോഷം അങ്ങനെ
മീൻസ് തലവേദനെടുക്കും അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ വേ പ്പഴ് അങ്ങനെ ഹെവി ആയിട്ട് ആ തൊ അങ്ങനെ പനി പനി പിടികുന്നാടൈപ്പൊന്നല്ല
ആ
നിനക്കോ
എനക്കിവടൊന്നുല്ല വല്ലപ്പോഴൊക്കെ വരും വന്നാ പിന്നങ്ങ് ഭയങ്കരായിട്ടായിരിക്കും
എനിക്ക് നാളെ ലാസ്റ്റ് ഒരു വൈറൽ വന്നിട്ടുണ്ടായിരുന്നു ത് എന്നാ ടൈഫോയിഡ ഞാന അവിടെ നട്ടിലെല്ല വേ കട ആയിരുന്ന ടൈഫോഡ് വന്നുണ്ടായി അന്ന് ഞാൻ റ്റക്കെ ഉണ്ടയന്നുള്ളു ഫുൾ അഡ്മിറ്റ് റ്റായി പോയിട്ട് അനങ്ങാൻ പറ്റത്തില്ല ഫുൾ അഡ്മിറ്റ് ആയി പോ ട്ടുണ്ടായിരുന്നു
ഇവിടെ ഞങ്ങടെ വീ
എങ്ങനെ
വീട്ടിലുള്ള എല്ലാർക്കും ചിക്കൻ ബോക്സ്ഒക്കെ വന്നാരുന്നു
ഒരുമിച്ച വന്നു
ഒരാൾക്ക് വന്ന് പിന്നെ എല്ലാവർക്കും മാറി മാറി മാറി
ഉ ഉ ഉ
പിന്നെ ഞാനൊന്നുംല്ല അമ്മ അമ്മക്ക് പറഞ്ഞ അതിൻ പിന്നെ അച്ഛനായി പിന്നെ എനിക്കായി പിന്നെ അനിയനായി
ആ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിണ്ടല്ലേ എനിക്ക് വണ്ട് ചെറുപ്പത്തിലിലോമീറ്റ വന്ന
ഞ മൊത്തം പാടൊക്കെ ആയിരുന്നു പിന്നെത് മാറാൻ കൊറേ നളൊക്കെ എടുത്തു ആ ആഹ കൊ വ മന്തക്കച്ച ചെയ തേച്ചായിരുന്ന എന്നാലിപ്പൊ മുഖത്തൊക്കെ ഉണ്ട് കുറ ചെറതായിട്ടൊക്കെ
ആണോ ഈ അടുത്ത വന്നതാ അടുത്ത വന്നവാ
ആ ഒരു വർഷായി എന്നിട്ട് ഇതുവര മാറിയില്ല ആ
അള് ശരി
പിന്നെടക്ക് ക കളിക്കാനൊക്കെ പോയി കൈയ്യക്കെ അങ്ങനൊക്കെ വറ്റിടുണ്ട്
ആ കയ്യൊക്കെ എന്തായി ഒടിഞ്ഞോ അടിപൊളി ഉം
ആ അങ്ങനെക്കെ ഇടക്ക് കൊറച്ച് പ്ലാസ്റ്ററൊക്കെ ഇട്ട് അങ്ങനെക്കെ ഇരുന്നല്
സത്യം പറഞ്ഞാ നമ്മളിപ്പ ഇങ്ങനെ ഓരോ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാക്കൂലേ അത് ഭാവിലാ നമക്ക് അ
ആ അത് ശരിയാ എനിക്കിപ്പോ ഒ തി കഴിയാനെ രണ്ടുവട്ടം പണികിട്ടി ഉം
ഭാവിയിലേക്ക് എടാ നിന്റെയൊക്കെ പണിയൊരു വേദന ആയി
അതെ പണിതാവുമ്പഴാരിക്കും
ഉം നമ്മളെങ്ങനെകിലും മാക്സിമം എല്ലാ പണിയ്ത് ജീവിച്ചാ മതി. ഹ്
ആ
പക്ഷെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. ഉം ഊം
ആ ശെരി ഇന്ന്
ഓക്കെ ആ